ഹലോ
കേക്കിണ്ടോ
ആഹ് കേക്കാണ്ട്
എന്തെയ്യ്‌ണെ ഏയ് കല്യാണം കഴിഞ്ഞിട്ടോന്നുല്ല.
പഠിക്കാണോ പ്പൊ ഏഹ്
ഉം
ന്ത് കല്യാണപ്രായായോ
കല്യാണ പ്രായം ചെറുതായിട്ടൊക്കായിന്ന് ഇങ്ങനെ വീട്ടേര് ഇങ്ങനെ പറയ്‌ണ് ണ്ട്
വീട്ടാര്ക്ക് മാത്രമേ പരസ്യല്ലേള്ളൂ
ഉം ഏയ് ഇക്ക് തോന്നീട്ടൊന്നുല്ല ഇക്ക് കല്യാണം കഴിക്കാൻ വെല്ല്യെ താല്പര്യൊന്നും ഉണ്ടായ്ര്ന്നില്ല
ആഹ് പിന്നെ
പിന്നെ ചെലതൊക്കെ ഇങ്ങനെ കാണുമ്പളും കേക്കുമ്പളോക്കെ ങ്ങനെ കല്യാണം കയ്ച്ചാ രസാവുല്ലേ ന്നിങ്ങനെ തോന്നും
ഇങ്ങള് കമ്മിറ്റടാ
ആഹ് ചേറ്തായിട്ട് കമ്മിറ്റഡ് ആണ് എന്നൊക്കങ്ങന പറയാ
ഏഹ്
ആഹ
എന്താ ഒപ്പം പഠിച്ചെ ആളാണ അതോ പൊർത്തിത്താളാണോ അതോ നാട്ടിത്താളാണോ അതോ
ഞങ്ങള് ഒപ്പം പഠിച്ചേർന്നതാ പിന്നെ ഞാങ്ങട് പൊർത്തേക്ക് പഠിക്കാനും പോയി ന്നട്ട് പിന്നെ ഓന് മറ്റേ ഒരു സ്ഥലത്തേക്ക് ഓന് ഇങ്ങനെ കോച്ചിങ്ങിന് വേണ്ടിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ ഇവടെ ഇങ്ങനെ വെർദങ്ങനെ ബോറടിച്ച് ചെൽപ്പോ എന്തെലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവടേമ്പൊ പിന്നെ എടക്കെടക്കിങ്നെ ഓരോ പ്രശ്നങ്ങളിങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിങ്ങനെ വെരും
ഓഹ് അവ്ടെ നിക്കിണോണ്ടോ ഹോസ്റ്റല്ല് നിക്കിണോണ്ടോ
ആഹ് ഹോസ്റ്റൽല് നിക്കണോണ്ട്
ഉം
അപ്പന്നിട്ട് പിന്നെ അപ്പൊ ഞാൻങ്ങനെ വെർതെങ്ങനെ വിളിക്കും എവിടെ എവിടെന്ന് അങ്ങനെ വിളി ആഹ് ഇന്നിട്ട് പിന്നെ അങ്ങനെ വത്താനം പർഞ്ഞു വത്താന പർഞ്ഞ അങ്ങനണ്ടിര്ക്കു ന്നട്ട് പിന്നോ ആ ചെൽപ്പോ രണ്ട് മൂന്നാല് മണിക്കൂറൊക്കെ ഇരിക്കും
മൂന്നാല് മണിക്കൂർ വർത്താനം പറീല്ലേ?
ആഹ് ചെൽപ്പ അങ്ങനെ പറയും ഇന്നിട്ട് ചെൽപ്പോ കോള് കട്ട് ആയിട്ടിണ്ടാവും ഇന്നിട്ട് പിന്നെ ചെ പ്പൊന്നുടെ വിളിക്കും ചെൽപ്പോന് ഒർങ്ങാൻ പോവാവു ഇന്നിട്ട് ഞാ പിന്നെ വിളിക്കും പിന്നെയ് കൊർച്ചയ്ഞ്ഞിട്ട് ഒർങ്ങാട്ടോ അർഞ്ഞാട്ട് ഞാ പിന്നീ ഇന്നിട്ട് വിളിക്കു എന്നിട്ട് പാവതൊക്കെ കേട്ടിട്ട്ങ്ങനെ ഇരിക്കൊ ചെറുതായിട്ട് കരഞ്ഞ്ട്ടൊക്കെ ഇണ്ട്
ഉം
ഉം അപ്പൊ ന്നട്ട് ന്നട്ട് ഇങ്ങട്ട് ഇങ്ങനെ വരും ഇന്നിട്ട് ഒരൂസ ഇന്നിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടിങ്ങനെ വിൾച്ചിട്ട് ഇങ്ങനെ എട്ക്കിന്നെ പോവും അപ്പ ചെൽപ്പോ ഒർങ്ങാൻ പോവവാണോയ്ക്കുമ്പോ ഒർങ്ങാൻ പോയിട്ടൊക്കെണ്ടാവും ഇന്നിട്ടും പറിയും ഏ ഇല്ല ഒർങ്ങാനൊന്നും പോണില്ല അറിയോ ഉം അതെ കൊർച്ചു പാവൊക്കെ തെന്നേണ്
കൊർച്ചേല്ലൂ
ഇല്ല കൊറച്ചധികം പാവാണ് ഞ പറീണതൊക്കെ കേക്കൊക്കെ ചെയ്യും പിന്നിം കൊർ ച് വില്ലത്തി ചെൽപ്പോ ഞാനാവു അയ്ല്
ഓ മ്മ്
അപ്പന്നിട്ട് അങ്ങനെ വർത്തനം പർഞ്ഞ് വർത്താനം പർഞ്ഞ് വത്തനം പർഞ്ഞ് ഒരൂസോൻ പർഞ്ഞു ഓന്നെ ഇഷ്ടാണ് പർഞ്ഞു
ഓ ഇന്നിട്ടോ അപ്പങ്ങളന്തം വിട്ടോ
ആഹ് അപ്പൊ ഞാൻ അന്ധംവിട്ടു എൻ
അത് ശരിയല്ലേ അമ്മള് പെട്ടെന്ന് ആഹ് പെട്ടെന്നമ്മള് അത്രിം ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണോര് പെട്ടെന്നൊരിസ്
ആഹ് ആഹ് അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന പ്പോ ഞാനു ഏയ് അതൻക്ക് വെർതെ തോന്ന്യേതാവും അങ്ങെനെയാവും ഇങ്ങനാവു ഉമ്മൊക്കെ പർഞ്ഞു ആഹ് കൊർച്ചൊക്കെ ഉപദേശ്ചു വിട്ടു
ഉം ഇന്നിട്ടോ
പിന്നെ ഉപദേശോന്നും ഏൽക്കാതേയി.
ആഹ് ശരി
പിന്നെയും ഇങ്ങനെ പിന്നെ പറിണ ആളല്ലേ മ്മുക്ക് ചെറിയൊരു ഇഷ്ടൊക്കെ തോന്നി
മ്മ്
അഹ് അത്രപോണ് ഇപ്പോ
അത് ശെരി
ഹ്ഹ്മ്
ഉം
ആള്പ്പോ വീട്ടിൽ വെറുതെ ഇരിക്കാണ് ഒരു പണിയില്ലാതെ
അയ് ശെരി കല്യാണ പ്രായായീ ഇന്നിട്ടോനു വെർതെരിക്ക
ആഹ് ഒനവ്ടെ വെർതേരിക്യാണോ ഞാൻ പഠിച്ച് ജോലി ഞാ പണിക്ക് പോവാൻ തുടങ്ങും അപ്പോളും ഓൻ വീട്ടിൽ വെറുതിരിക്കേണ്ടി വരും വേറ ചെക്കനെ നോക്കണ്ട രിന്നാവും ഇഞ്ഞ്പ്പോ?
ചെലപ്പോ ഓന്പ്പോ ഇജ്ജ് നോക്കു വിചാരിച്ചിട്ടിരിക്കാണെങ്കിലോ
ആഹ് ഹ അതെ അങ്ങനൊന്നും ചെ
ഏഹ് ഓനെൽപ്പണ്ടാവും ചെൽപ്പ ടെൻഷനൊക്കെണ്ടാവും പിന്നെ പോ ഒറപ്പല്ലാണ്ടേ അധികം പൊറത്ത് കാണിക്കാത്താവും ഇപ്പൊ കൊറെ ടെൻഷൻ അടിപ്പിച്ചിട്ട് അന്നോട് പറഞ്ഞ്ട്ട് ആഹ് അപ്പൊ പിന്നെ വെല്ലാണ്ട് അന്നിം ടെൻഷൻ അടിപ്പിക്കാണ്ടേ
ആഹ്
നമ്മളിപ്പോ എന്തൊക്കെ പർഞ്ഞാല് ആഹ് വെറുതെ വീട്ടിലിരിക്ക പറയുമ്പോ മ്മക്ക് എന്തർക്കായാലൊരു ആഹ് ഒരു പത്തിരു ആഹ് ഒരു പത്തിരുപത്തി മൂന്ന് വയസ് ചെയ്തുന്ന ആൾക്കാരിം വ് ആഹ് വീട്ടാര്ടിം നാട്ടര്ടിം ഒക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ വര് അല്ലേ
ആഹ്
അപ്പൊ പിന്നെ ചില്ലറ ടെൻഷനിൽ കൂടെ ഒന്നാവൂലല്ലോ പോണ് ണ്ടാവാ
അധോന്നും ആവൂല എന്തായാലും
പിന്നെ പിന്നട് പൊറത്ത് കാണിക്കാത്തതാവോ?
ഉം ആഹ് അങ്ങനെ പൊർത്ത് കാണിക്കന്നുല്ല ഒന്നും കാണിക്കൊന്നൂല്ല
ഹ്മ്മ്
ഞാൻ ഇപ്പൊ കൊറേയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാണിക്കന്നുല്ല പൊർത്ത്
ഏഹ്
ഉം ഇങ്ങനെ ഉള്ള്ക്കൂടെങ്ങനെ കൊണ്ട് നട്ക്കും
ഉം
ഇന്ന്ങ്ങനെക്കെ
ന്നട്ട് ഇങ്ങള് കല്യാണം കഴിക്കോ
കല്യാണം കഴിക്കണന്നൊക്കെ ഇണ്ട് ഇപ്പോ
ഏഹ്
കല്യാണം കഴിക്കുന്ന രണ്ട് മോന എന്തായാലും ഉണ്ട് ഇക്ക് ചെലപ്പ തോന്നും വണ്ടാ തോന്നും ചെലപ്പോ തോന്നും വാണം തോന്നും
ആര്ക്ക് ഓനൊ
അല്ല ഇക്ക്
ആ ശെരി ഞങ്ങളങ്ങൻത്തെ കൂട്ടത്തിലാ ഒന്നും വാണ്ടെര്ന്നു. പിന്നെ കൊർച്ചഴിഞ്ഞപ്പൊ ആന്നും കൊഴപ്പല്ല പിന്നിം ഒന്നും വാണ്ടെര്ന്നു അങ്ങൻത്തെ ആളാ
ചെൽപ്പോ അങ്ങനെ തോന്നും ഓരോന്നുംങ്ങനെ കാണുമ്പളേ
ഏഹ് അയ് ശെരി അപ്പം ന്നട്ട് ഓന് എന്താ പറയല് ഇപ്പൊ
ആപ്പൊ ഇങ്ങനോരോ മോട്ടിവേഷനായിട്ട്, ങ്ങനെ വരും. അഹാ. അപ്പയിന് വീഴും ചെൽപ്പോഅപ്പയ്ന് ചെൽപ്പോ വിഴും. അപ്പൊ, കൊഴപ്പല്ലാതു.
ഉം ഉം
ന്നട്ട് എന്റെ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടിലമ്മണ്ട് അച്ഛണ്ട് ഒരു പെങ്ങൾണ്ട്. പിന്നെങ്ങനെ പോകും ആര് പ്പോ മറ്റേന്റെ പോലെക്കെതെന്നെ ങ്ങനെ, ഡിഗ്രി യ് കഴിഞ്ഞിപ്പോ, കൊറച്ചായിപ്പങ്ങനെ. നമ്മൾ ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ട് അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം അതാഞാ പറഞ്ഞെ ഇക്കൊ ൻ്റെ, കാര്യം നേരെ റിലേറ്റഡാവ്ണ്ട്. ക്ക് ഓന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ മൻസ്സിലാവും അതോണ്ട ഞാൻ പറഞ്ഞത് ഓലും അത്ര വല്യ ടെൻഷൻ അവനും അങ്ങനെ പുറത്ത് കാണിക്കാത്തതാവും പറഞ്ഞത് നമ്മള്പ്പോ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു പത്ത് ഇരുപ ഒര് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാലല്ലെ, ആൾക്കാര്. ഒരു പൊതുവെ സമൂഹത്തി ആൺകുട്ടികള്ളത് പറഞ്ഞാ സ്വന്തായ്ട്ട് അധ്വാനിച്ച് ജോലിക്ക് പോയി അധ്വാനിക്കല് തൊടങ്ങല്ലേ ആ അപ്പൊ പിന്നെ സമൂഹങ്ങനെല്ലോകാൺണ് അപ്പൊ പിന്നെ.. അപ്പൊ അതിന്റേതായ ടെൻഷനും ചോദ്യങ്ങളിലും ഒക്കെ ഒരു ഭയങ്കരായിട്ട് ടെൻഷനടിക്കാറുണ്ടാവും. അതെ ഞാ പറഞത് അവന് ടെൻഷെല്ലാണ്ടൊന്നും ഇരിക്ക്ണ്ടാവൂല. അടിക്ക്മനസ്സിലാവും
ഉം. ന്നെട്ട് പഠിക്കലൊക്കെണ്ടോ അയിനനുസരിച്ചിട്ട് ടെൻഷൻ മാത്രള്ളോ അതോ?
അല്ലെയ്‌ പഠിക്കലൊക്കെണ്ട് ഇനിയിപ്പോ എക്സാമേള് ഈ ശെനിയാഴ്ചണ്ട്, അടുത്ത കഴിഞ്ഞട്ടൊക്കെണ്ട്, അപ്പൊ. അന്നൊക്കെ സ്കൂളിൽ പഠിച്ചന്നേയിരുന്നു ന്ന് രാആ രാവിലിരിക്കും പിന്നെ ഫുഡൊക്കെയ് കഴിഞ്ഞാ പിന്നെരിക്കും പിന്നെ പിന്നെ ഇപ്പളും മടിച്ചാ മതിയോ പിന്നെ വൈകുന്നേരെക്കെണ്ട് പെർത്തെർങ്ങും ഒന്ന് നാട്ടിലാരുല്ല ന്നാലും ഉള്ളാൾ ഹലോയ്ച്ച്ട്ട് ഒന്നു അങ്ങനെ ചി ചെർ റ് ചെറിയ റിലാക്സേഷന് വേണ്ടിട്ട്ങ്ങനെ പോവു പോയിട്ട്ങ്ങനെ വി
അദ് പോർത്ത്പോയിട്ട് ങ്ങ്ങനെ ചായെട്ച്ചിട്ട് ങ്ങനെവരും
ഉം ഇതക്കന്നെ പ്പൊ ഡെയ്ലി റൊട്ടീനാ ണെങ്കിൽ പ്പ അങ്ങനെ പറയാം.
ആഹ് ദിവസൊക്കെ പൊർത്തോയി ചായ കുടിക്ക്ണ പരിപാടിണ്ട്.
അല്ല ചായ ഞാൻ കുടിക്കലില്ല ചായ വല്ലപ്പോഴും വർകെക്കേരി പ്പൊ ഇന്നലെ മുതൽക്ക് തൊടങ്ങണം വിചാരിച്ചു. പഷെ.. ഇന്നെലെവരെ പനിയെര്ന്നു. മിഞ്ഞാന്നെക്കെ, നല്ല പനിണ്ടായിരുന്നു അപ്പൊ പിന്നെ.
അപ്പൊങ്ങനെ യും മഴയത്ത് കൂടെക്കെ നടക്കെല്ലെ, ചായ കുടിക്കാൻ പോവാന്നർഞ്ഞിട്ട്.
ഷെപ്പ പിന്നെ ഈ മഴ കാണുബഠനമുക്ക് നമ്മളീ, വൈുന്നേരം മഴയ്. വൈകുന്നേരം മഴയ്തെല്ല വൈകുന്നേരം പെർത്തെറങ്ങിയാ നല്ലരെസല്ലെ.
ആഹ് അത് നല്ല രസാ
പിന്നെ നമ്മളെ ഈ ചെക്കന്മാരെപ്പൊണ്ട് അയ്ന്റെ ആ ഒരിത് പിന്നെ മഴ അപ്പൊ പിന്നെ നമുക്ക് മഴൊന്നും ഒരു വിഷയല്ലാത്തെ തോന്ന്യ പിന്നെ അജ്ജാതി ക്ലൈമറ്റും കോടയക്കെ അറങ്ങിട്ടും അങ്ങനൊയിരുന്നു
ഉം ഇങ്ങളവ്ടെ മറ്റേനെ ടൂറിസം പോലെ എന്തേലും സലൊക്കെണ്ടോ കോട കാണാൻ പോവാൻ
ടൂറിസ്റ്റ് പ്ലൈസ് പോലല്ല ന്നാലും ഇങ്ങനെ ഒരു, ഹൈറ്റിലത്യാവശൃള്ള സലണ്ട്. അപ്പൊ അ ങ്ങണ്ടെക്കെ പോവ്വാ അവടെ അടിപൊളിയാ ഓ.. അങ്ങണ്ടെക്കെ ഇഷ്ബേലെ പോയിര്ന്നു. ഉം, അവ്ടെ നല്ല ഗോഡിം തണുപ്പുറ ആഹ് ഇവടെ അടുത്തന്നെ ഇവ്ട്ന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പൊർത്ത്
ആഹ് അവിടെ തന്നെയാണല്ലോ
ഉം അപ്പൊ പിന്നെ അയിനെ ഇപ്പയ്ന അങ്ങനെ നമ്മള് ആദ്യൊക്കെർഞ്ഞാ അയിനായിട്ട് പോയി പണ്ട് ഈ സ്കൂളിലൊക്കെ ടിക്കുമ്പോളേ സ്കൂളല്ല ഞങ്ങളീ സൈക്കിളൊക്കെ ചവിട്ടീരുന്ന സമയത്ത് തന്നെ പണ്ട് സൈ ഇപ്പളുംചൗട്ടീട്ട് ആ രാവിലെ ആ ടൈമിലൊക്കെ അങ്ങനെ അയിനായിട്ട് പോയീണ്ടാവും സൈക്കിളും ചവിട്ടിയിട്ട് ഇങ്ങനെ പോകും ചെക്ക മ ഞങ്ങെളെല്ലാരും പാടെ രാവിലെ നേർത്തെ എറങ്ങീട്ട് കോട കാണാനാ
ആഹ്
ല്ല ല്ലാ... ഇപ്പൊ പിന്നെങ്ങനെ അപ്പൊ പിന്നെ എന്താണാവോ
പ്പൊ വെല്ല്യെ കുട്ട്യായ്പ്പോ കോട വയ്ബൊക്കെ പോയോ
ഈ ഒപ്പള്ള ആൾക്കാ ഇങ്ങനെ കൊറെക്കെനെ പോകുമ്പോളേ അതും പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടില് നമ്മളീ ഒപ്പം സ്കൂൾലും കോളേജിലും പഠിപ്പിക്കോ നമ്മള്ഈ ക്ലാസോൾപഠിചവ രെക്കാൾലും പിന്നവരെ ക്ലാസ്. ത് കഴിഞ്ഞാപിന്നെ കാൺലില്ലാ അങ്ങനെന്തെലും പ ക്ഷെ ഈ നാട്ടിലുള്ളേരെ കാണാതിരി മുമ്പൊര് ഇതന്നെല്ലേ
ഞാ.. ആ.. ണ്ടാവും
അപ്പൊ പിന്നെ, പ്പ പിന്നെ ആരുല്ല പിന്നെ. എന്തേലൊ ക്കെ ഒരു പരിപാടിയെക്കെണ്ടാകുമ്പൊ ഭയങ്കര ഒരു സ ങ്കടാണ്. ഇത്രയും കാലം എല്ലാരും. ഇണ്ടായതാണ് പിന്നെ പെട്ടെന്ന് മ്പരൊക്കെ ങ്ങനെ അപ്പൊ ഭയങ്കര ഒരെടങ്ങെറാ അയ്ന് അങ്ങനെ കൊറെ കുറേ ടെൻഷൻണ്ട്
ആഹ്, ഹയ്ന്റെ ല്ലാരും. ജീവിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടീട്ടല്ലേ, പോണത്.
അതെ അത് ഞങ്ങളെ ചെക്കന്മാരായാണെങ്കി ഇപ്രാവശ്യം നേർ എല്ലാരും പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായപ്പൊത്തിന് ഒക്കെ ഗൾഫ് പോയ് അതാണ്ടായ്, അതായത് ഒന്ന് ആഹ് ഒന്ന് നമ്മളൊര്. ത്... ക്.. ക് കെ കളിച്ചടക്കേണ്ട പ്രായോന്നല്ല ന്നാലും നമ്മളൊരു എൻജോയ് ചെയ്യേണ്ട ഇത്.. .... എല്ലാരുംബാടെ എൻജോയ് ചെയ്യെണ്ട ടയ്മില്, എല്ലാരും. ത്തി പറക്കി പോയി അയ്ല് അതുകൊണ്ടെല്ലാർക്കും ഭയങ്കര റിഗ്രറ്റ്ണ്ടായില്ലട്ടോ. പോയേർകെക്കെ റിഗ്രറ്റ്ണ്ട്. ഇപ്പൊ തന്നെ ഒന്നും പോവണ്ടായിരുന്നുന്ന് പിന്നെപ്പോ ഓരേര്ത്തര് സാഹചര്യം സമയല്ലേ ഇപ്പൊ ഉം ഇപ്പൊ പിന്നെ
അയ് ശെരി ഒന്ന്റിഗ്രറ്റ് വരാൻതുടങ്ങിയപ്പെ. നാർത്ത പോയയി നൊക്കെ.
ഏ ആ റിഗ്രറ്റ്ണ്ട് എല്ലാർക്കും പ്പതെന്നെന്നും പോവണ്ടായിരുന്നു അങ്ങനെക്കെ ആഹ് ഒക്കെ ആഹ് ഒന്ന് ചീച്ച നന്നിട്ടാണെങ്കിലും ആഹ് അപ്പൊ പിന്നെ, അയിന്റെ വെഷ്മെല്ലാര്ക്കുണ്ട്.
ഉം ഇഞ് ലീവിന് വരുമ്പോ ഇഞ് എല്ലാരൊടൊക്കെ ഒപ്പം വരാൻ പർഞ്ഞാ മതി
അതുണ്ടല്ലോ ത്പ്പ ലീവ്പ്പെല്ലാർക്കും ഒരേപോലെ കിട്ടൊണന്നില്ലല്ലോ. അ ശരിട്ടോ